ലോ
ആഹ് പറയ് എന്ത
ആ അ ന്റെ കൈ തട്ടി നെറ്റ് ഓഫ് ആയിക്കാ തോന്ന്ണു
ആഹ്
എന്റെ കൈ തട്ടിട്ടേ നെറ്റ് ഓഫായത തോന്നൂ ഞാ വിചാരിച്ചു എങ്ങനെ എന്തേ കട്ടായെണ്ണാവോന്ന്.
നീ വെട്ടൊന്നൊഫായ പോലെ പിന്ന എന്തായി പണികളോ കൊതുങ്ങിയോ
ഒത്ങ്ങന്നോള്ളൂ സമയട്ക്കും ഇതേപോലെ ഒറ്റക്കെന്നെ ഒള്ളൂ പ കാരണം മോനും ഞാനുംള്ളു
അതല്ലേ ആഹ് അ പിന്നെ കൊഴപ്പല്ല.
ഉം ന്ത് തിരുമ്പലോകഴിഞ്ഞു ന്നട്ട് യ്യ് യ്യ്ണ്ടാ ക്ണേ ലിക്വിഡെന്നെ യ്യ് ഉപയോക്ക തിരുമ്പാന്
ആഹ് ഞാണ്ടാക്കണന്നെ ഞാ ഉ പയോഗിക്കാ അല്ലാതെ പിന്നെ ഞാനൊന്നുടെ പു ഞാ പിന്നെപൈസൊട്ത്ത് പുറത്തന്നേടിക്കെ പോടീയവ്ടന്ന്.
അതല്ല എങ്ങനുണ്ട് ക്യാ
കൊഴപ്പല്ലേ നല്ല ലിക്യുഡാ നല്ല പതിം കാര്യങ്ങളൊക്കെണ്ട്.
ആഹ്
നമ്മള് ഫസ്റ്റ് ക്വാളിറ്റി ഒക്കെ ഉപയോഗിക്കില്ലേ
ആഹ്
അതെ അതേപോലെക്കെ ഉണ്ട്
അതെ
ഉം
ഇത് ഞാൻ പറഞ്ഞ കൊറച്ച് ലൂസ് ഉണ്ട്ട്ടോ
അതെല്ലേ
ഉം ഇപ്പം മീശോയിലുണ്ടെടി നൂറ്റ നൂറ്റമ്പത് രൂപയ്ക്ക് അഞ്ച് ലിറ്റർ അപ്പൊ അതൊന്ന് നോക്കാം നിനക്ക്
പൊയിക്കോവിന്ന് ഞാൻ പേടിച്ചച്ച് അത് വേടിച്ചിട്ട ഒരു വസ്തുന നന്നല്ലോ മോളെ
നന്നല്ലേ
അതു നന്നല്ല അത് മ്മക്ക് കാമോ ഒരു കുപ്പി ഒഴിക്കണം ഒരു ഒരു വട്ടം തരുമാണെങ്കിൽ അത്ര പതിയില്ലാലൂ ഒരുചാതിസണോ
ആ ഇയ്യ് വേടിച്ചു നോക്കിയോ
പിന്നെ അല്ല ഞൻതിന്റെൊക്കെ എത്രോ മുന്നേ പരിശോധിക്കിയതല്ലേ
ആഹ
ആ
ഇവര് റിവ്യൂ കൊണ്ട് പറഞ്ഞ കേട്ടാ വിചാരിക്കുവ
ഏ ഒരു റിവ്യൂ ഒലക്കട മൂഡ്
തേങ്ങാണ്
ന്നട്ട് അനക്ക് എത്രണ്ണം തീരുമ്പാൻ ഉണ്ടയത്
എന്ത്
അഞ്ച് ലിറ്റർ വാങ്ങിയിട്ട്
അഞ്ചു ലിറ്റർ വാങ്ങിട്ട് പെണ്ണെ എനിക്ക് പത്ത് ദിവസം കൊണ്ട് തീർന്നു അത്ര തോന്ന ഒഴിക്കണം
അതെ
അല്ല മണംന്ന് പറഞ്ഞ അല്ല മണല്ല്യ കുണോം ഇല്ലാത്ത ഒരു സാധനമോളെ
ആഹ ശെരി അല്ലോ ഞാനൊന്ന് പരീക്ഷിക്കണം വിചാരിച്ചത അന്നോട് ചോദിച്ച നന്നായി
ആഹ പിന്നെല്ല അനക്ക് ഭ്രാന്താ
ഉം ഞാൻ ഇപ്പ ഇതിനെ പറ്റിയക്കെ കാണുമ്പോ അന്ന ആലോചിക്കും ഇനി ഇത്ണ്ടാക്ക
ഉം റിവ്യൂ ഒക്കെ വല്യ റിവ്യൂ ഇൻക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അത്ര ഞാനതാണ് ഞാൻട്ടേക്ക് ഇത് ഇണ്ടാക്കൽ ഇത്ര സിമ്പിളാന്ന എനിക്ക അറിയില്ലടീ
ആഹ
ഞാനും പിന്നെന്റെ ഒരു കൂട്ടുകാരി എന്നോട് ഇത് കെമിക്കലിന്റെ കിറ്റ് കിട്ടുംന്ന് പറഞ്ഞട്ട് എനിക്ക് നമ്പറൊക്കെ വിട്ട് തന്നിട് ഞാൻ ആളെ തൽക്കാലം ഒരെണ്ണം വാങ്ങിയപ്പോ റോസ് കളർായിരുന്നു അതോടെ ഉണ്ടാക്കി നോക്കുമ്പോ സറവെള്ളം പോലെ ആയി ഒരു ജാതി അയിനാല് ഞാൻ നിർത്തി ഇഞ് ആ പരിപാടിയ വേണ്ടന്ന് അങ്ങനെ ലാസ്റ്റ് ഈ കെമിക്കൽ ഉണ്ടാക്കുന്ന ഒരാളെ കൂടെ ഞാൻ കൂടിയിട്ട് അയാൾക്ക് ഹോൾസെയിൽായിട്ട് ഇറക്കി തന്നിരുന്നു അനെ ആൾ ഇങ്ങനെ കയിന്റെ കൺസിസ്റ്റൻസി ഒക്കെ ഇങ്ങനെ പറഞ്ഞന്നു വെള്ളം കു കുറച്ചിട്ട് ചെയ്യണം വെള്ളം കൂട്ടുമ്പോ വെള്ളം പോലെ ആവുള്ളൂ അവര് പറഞ്ഞ അളവിൽ ഒരിക്കലും വെള്ളം ചേർക്കരുത് പറഞ്ഞു
അതെ
ആ അവര് പറഞ്ഞ അളവിനേക്കാളും അവര് പറഞ്ഞ അളവ് തേർഡ് ക്വാളിറ്റി അത്ര സെയിം കെമിക്കലന്നെ വെള്ളം കൊറക്കണതിനന്നുസരിച്ചിട്ട് അത്ര ക്വാളിറ്റി കൂട നമ്മള് ഫസ്റ്റ് ക്വാളിറ്റിന്ന് പറയണുന്നത് കെമിക്കലിന്റെ ക്വാളിറ്റി അല്ല ഇത്രടി വെള്ളം കൂട്ടണതും കുറണതും അത്രയേ
ആഹ ശരി
ഫസ്റ്റ് ക്വാളിറ്റി വരുമ്പോ നല്ല തിക്ക് ഉണ്ടാവൂല്ലേ അതിന് നമ്മ വെള്ളം നല്ലണം കൊറക്കൊ ഇന്റെ മീഡിയാണ് സെക്കൻ് ക്വാളിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷെ ഞ എന്താണ് ഫസ്റ്റിൽ അങ്ങനെ ഉണ്ടാക്കി പിന്നൊക്കെ തോന്നി ആ അവര് പത്ത് ലിറ്റർ എട്ടര ലിറ്റർ വെള്ളത്തിലാണ് കെമിക്കൽ കല ക്കാൻ പറയുന്നത് പിന്നെ അവര് അവര് അതില് തരുന്ന കെമിക്കലും കൂടി ആഡ് ആകുമ്പോ അത് കറക്റ്റ് പത്ത് ലിറ്റർ ആകും പക്ഷെ ഇന്റെ എട്ട് ലിറ്റർ ഉള്ളൂ
അല്ലടീ ആ
അത്ര തിക്ക്ണ്ട്
ആഹ അനക്ക് എത്ര മണിക്കൂർ കേൾക്കണം
അത് അഞ്ച് മിനിറ്റ് ഇളക്കണ്ടുള്ളു ഇളക്കിട്ട് അതോടെ മൂടി വെക്കണം അങ്ങനെ ആറ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം
ആഹ് ആഹ്
അത് അമ്മള് ആദ്യെളെക്ക എളക്കീട്ട് പിന്നെ നമ്മളീ പണികൾടെ എടേല് പോയിട്ട്ങ്ങനെ എളക്കിക്കൊണ്ടിരിക്കണം കാരണം അയ്ലൊര് സൈസ് നൂഡിൽസ് പോലൊരു സാനം അത് അയ്ലിങ്ങനെ അലിഞലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് ചേർക്കണം.
ആഹ് ജാദ്യം ചെയ്തിര്ന്ന്ല്ലേ ഇത് ഞാനിങ്ങനെ ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടു പെ ട്ടെന്നുണ്ടാക്ക്ണതുണ്ട് ഏഹ് ഒരു ദിവസം കൊണ്ട് ണ്ടാക്ക്ണൂണ്ട് പിറ്റേ ദിവസ് ത്ത്ക്ക് റെഡ്യാവ്ണതൂണ്ടാർഞ്ഞിട്ടൊന്ന് ആഹ്
പേനോയില് ഡിഷ് വാഷ്ലിക്കൂഡോക്കെടി
ആഹ് ആഹ്
സോപ്പ് ലിക്ക്വിടെന്താലും ആറ് മണിക്കൂർ റസ്റ്റെയ്യാ വെക്കണം ഇന്നാലേണ് അയ്ന്റെ കെമി ക്കലവ്ടെ റിയാക്ഷൻ നടക്കൊള്ളു അവടെപ്പൊക പതിം ആ തിക്നെസ്സും വെരൊള്ളു.
റ്റാ ഇന്ന് ഇന്ന് കലക്കി വെച്ചിട്ട് നാളാക്ക്ട്ക്ക്ണത്.
അതന്നെ ഇന്ന് കല
അതാണൻ്റെട്ത്ത്ള്ളെല്ലേ ആഹ്
പിന്നെ
പിന്നെ അത് കണ്ടപ്പോ താരപ്പെൻ്റെ താത്തനിക്ക് വിട്ടെന്നീന്നു അപ്പനക്ക് ഞാം വിൾച്ചണംന്ന് വിചാര്ചിര്ന്നു പിന്നെഞാനങ്ങനെ മർന്നു പോയി
അയ് ശെരി
ഉം
പിന്നെ
അപ്പോ അയാള് അത് എങ്ങനെ അഞ്ച് ലിറ്റർണ്ടാക്ക്ണെ നെത്രെ പൈസൊട്ത്ത് വാങ്ങ്ണെയി ഏഹ്
എങ്ങനെ
അത് അഞ്ച് ലിറ്ററർ ന്റെ പാക്ക് ഇണ്ടാക്ക്ണത് വാങ്ങണന്ന്ണ്ടെങ്കി എത്രേണ്?
അത് ശെരിക്കും എഹ് എന്താണ് ഒര് ലിറ്ററായിട്ട് നമ്മള് വാങ്ങുമ്പോ നമ്മക്ക് നാനൂറ്റി എഴുപത്തഞ്ച് രൂപോളം വെര്ന്ന്ണ്ട് ഒരെറ്റെണം ഒന്നായിട്ട് വേടിക്കുമ്പോ
ആഹ്
പക്ഷെ ന്നാലും ലാഭാണ് കാരണം നന്നൂറ്റി എഴുപത്തഞ്ച് രൂപന്ന് പറയുമ്പോ എന്താണ് ഞാം പർഞ്ഞരാ ആഹ് പത്ത് ലിറ്റർന്ന് അപ്പൊ അഞ്ച് ലിറ്ററാവുമ്പോ അയ്ന്റെ പകുതി എത്ര വെരാ?
പത്ത് ലിറ്റർ ന് നാനൂറ്റി എഴുപത്തഞ്ച്ല്ലേ
ആഹ്
പിന്നെ അമ്മള പണി വേറിം
ആഹ് പണി വേറിം
ഉം പക്ഷെ ഇത ഇതിന് പണി കൊറവല്ലേ ആദ്യത്തേക്കായിം
ക്കായിട്ട്ട്ക്കുമ്പോ പൈസ കൊറവ്ണ്ട് പൈസണ്ടെങ്കി സുഖാണ്.
ആഹ്
ബൾക്കായിട്ട്ട്ക്കുമ്പോ നമ ക്കാ നാന്നൂറ്റി എഴുത്തഞ്ച്ന്ന്ള്ളത് ഞമ്മക്ക് എന്താണ് ലിക്വിഡിനൊരു മുന്നൂറ്റമ്പതും കൊറിയർ ചാർജ് അമ്മക്കൊര് അമ്പതുർപ്യക്കായിട്ട് കിട്ടും എഹ് നാനൂറ്റി എഴുപത്തഞ്ച്ന്ന്ള്ളതൊര് നാന്നൂറ് രൂപക്കായിട്ട് കിട്ടും.
കിട്ടു ലേ
പിന്നെ നല്ലോണ്ണം ബൾക്കായിട്ട് ആറെണ്ണം ഏഴെണ്ണൊക്കെട്ക്കാണെങ്കില് ഞാന് ഇഞ് അങ്ങനെ ഇട്ക്കണച്ചിട്ടാ
അല്ലടീ ബൾക്കായിട്ട് ട്ക്കുമ്പോ എത്രട്ക്കണം?
ആഹ് എങ്ങനെ
ബൾക്ക് ആയിട്ട് ഇടുക്കുമ്പോ എത്രണം ഇടുക്കണംന്ന് ചോയ്ക്കാ
ബൾക്കായിട്ട് ഇടുക്കുമ്പോ ആറെണ്ണത്തിൽ കൂടുതൽ എടുക്കണം.
അതെ
ഇന്നാലും പൈസണ്ടെങ്കി അതാ സുഖേയ് അപ്പൊ ഞമക്ക് മുന്നൂറ്റി ചില്ലാന ഉറുപ്യേ വരുന്നൊള്ളടി
ആഹ് അഹ് ശര്യാ ആഹ് ആഹ് ഇതിന് ഡേറ്റ് ണ്ടോ. ഈ ഇണ്ടാക്കി വെക്ണ സാനം ഇത്ര ഡേറ്റിന്റുള്ളിൽ കഴിക്കണംന്ന് അങ്ങനെ ഡേറ്റ് ണ്ടോ?
ആഹ് ഞാനിക്ക്‌ ഓഡർ കിട്ടുന്നതിനനുസരിച്ചിട്ടാടി ഇണ്ടാക്കാ കെമിക്കൽ കി റ്റ് ഇന്ന്ണ്ടാക്ക്യാ നാളക്കൽക്ക് ആവോല്ലോ
ആഹ് ആഹ്
ഞാൻ മൂന്നെണൊക്കെ വേടിക്കല് മൂന്നെണ്ണൊക്കെ ഞാൻ ലാസ്റ്റ് വേടിച്ചിക്ക്ണത് തോനെ ആഹ് മൂന്നെണ്ണൊക്കെ വേടിക്കുമ്പോ ഞാ എന്തയ്യുംച്ചാലാ ആ മൂന്നെണ്ണം ഒരുമിച്ച്ണ്ട് ഇണ്ടാക്ക്യേ ഏഹ് ഇന്നട്ട് പ് കുപ്പികളിലാക്കി വെക്കും
ആഹ്
കുപ്പികളിൽ ആക്ക്യേച്ച മൂന്നെണ്ണം പറയുമ്പോ ആകെ ആറെണ്ണ്വൊള്ളേ
ആറണ്ണം
ആറ് കേനാ ഇണ്ടാവാ
അഹ് അഞ്ച് ലിറ്ററിന്റെ ആറ് ക്യാന് ആഹ്
ആഹ് പക്ഷെ ഞാന് മൂന്ന് ലി ലിറ്ററിന്റെ മുന്നേ ഞാന് രണ്ട് ലിറ്ററാണ് ഞാന് രണ്ട് പാക്കറ്റാ ഞാൻ വേടിച്ചിര്ന്ന് അങ്ങനെ വേടിക്കണ സമയത്ത് ഞാനന്ത് ചെയ്യുച്ചിട്ടാലും ഒരു ലിറ്ററും രണ്ട് ക്യാനല്ലേ ഒരു ഒരു കിറ്റ് ഒരു നമ്മുടെ കെമിക്കൽ കിറ്റ് രണ്ട് ലിറ്റ് രണ്ട് ക്യാൻ ഇണ്ടാക്കാ അഞ്ച് ലിറ്ററിന്റെ. ഹ പ്പെ ഞാൻ എന്ത് ചെയ്യുംച്ചിട്ടാ ഇക്ക്‌ ഓർഡർ വരുമ്പോ രാത്രി ഇണ്ടാക്കിയേക്കും രാവിലെ അവർക്ക് കൊടുക്കും.
ആഹ് ആഹ്
പക്ഷേ ക്ക് പെട്ടെന്ന് അയിന്റെ എടേല്ന്റെ കുഞ്ഞുമ്മാടെ ഓർഡർ വന്നപ്പളാണ് ഞാന് ഈ മൂന്ന് കിറ്റാ ലാസ്റ്റ് വേടിച്ചത് അന്ന് അത് മൂന്നെണ്ണും ഒരുമിച്ചിട്ട് ഇണ്ടാക്കിട്ട് കിറ്റാ കെമിക്കൽ കിറ്റ് ഇതാ സെറ്റാക്കി വെച്ചു. ഇണ്ടാക്കി വെച്ചു അപ്പ അത് കാരണം അതൊക്കെ പോയിയേ ഇപ്പൊക്കെ ഓർഡർ വന്നിട്ട്ണ്ട്.
അയ് ശരി അപ്പം സാനം ഇഞ്ഞി വന്നിട്ട് വാണോ
അപ്പൊ സാധനോം കെമിക്ക് വന്ന്
അന്റെട്ത്ത്ന്ന് അഞ്ച് അഞ്ച് ലിറ്ററിന്റെ വാങ്ങാ അപ്പോ?
ഇന്റേന്ന് എല്ലാരും അഞ്ചിന്റെ വേടിക്കാ ഒന്നൊന്നും ആരും വേടിക്കൂല്ല.
അതെ
ഉം
ഇജ്ജൊരു ഭയങ്കര ബിസിനസ്മാനാ അപ്പൊ
ഞാൻ പറയണന്ന് വെച്ചാല് ഒന്നും വേണ്ട ഒരു അ ഞ്ചണ്ണം ഒരു മാസം പോയാലും നമുക്ക് കുഴപ്പല്ലേ ഒരു അറുപത് എഴുപത് ഉർപ്യൊക്കെ ലാഭം കിട്ടാണെങ്കി പത്ത് മുന്നൂറ്റമ്പത് ഉർപ്യ അതിന്റെ മോള്ന്ന് കിട്ടീല്ലേ.
ഉം
ചെറിയ വരുമാനാണെങ്കിലും നമുക്ക് എല്ലാത്തിം എല്ലാതും കൂടി കിട്ടുമ്പോ അത് ഒരു കാര്യാണെ. ഇപ്പ നെയ്യിന്റെ നെയ്യിന്റെ എന്തായാലും ഒരു പത്ത് പയിനഞ്ച് ഇരുപതെണ്ണൊക്കെ ചെല മാസം പോവും.
അതെ
ആഹ്.
ഇങ്ങക്ക് സ്ഥിരം കസ്റ്റമറ്ണ്ട്?
സ്ഥിരം കസ്റ്റമറ് ണ്ട്.
ഏഹ്
അത് കഴിയുമ്പോ കഴിയുമ്പോ വേടിക്ക്ണോര്ണ്ട്. എങ്ങനെ പോയാലും പതിനഞ്ചെണ്ണം മസ്റ്റ് ആയിട്ടും പോണ് ണ്ട് ക്ക്.
മാസ ലേ
മാസം. പിന്നെ ചെലെ മാസം പിയ് അങ്ങനെ ഹോൾസെയിൽ ആയിട്ട് എടുക്കണ ണോര് വാങ്ങുംപോഴാണ് ഇന്റെയിൽ ഇരുപത് എണ്ണം ഇരുപത്തഞ്ചെണ്ണംക്കെ പോവാറ്.
ആഹ് അത് ശരി
പതിനഞ്ചണ്ണം എന്തായാലും പോകും എന്നിട്ട് അപ്പൊ. എന്തായാലും നമുക്കൊരു മുപ്പത്റുപ്യൊക്ക അതിന്റെ മുകളിൽ ഒന്ന് ലാഭം കിട്ടുമ്പം
ആഹ്.
മ് എന്താണ് നോക്കി നോക്കാ കൂട്ടി വെക്കുക. ഒരു പത്ത് പത്തെണ്ണം പോയത്തന്നെ മുന്നൂറുപ്യായില്ലേ. പത്ത് നന്നൂറ്റി അമ്പത് റുപ്യ അയിന്റെ മുകളിൽന്നും കിട്ടിയില്ല ടീ.
അത് നല്ലൊരു ഇതാണ്.
അ ആഹ് അപ്പൊ അതിന്റെ മുകള്ന് പത്ത് നാന്നൂറ്റി അമ്പത് ഉറുപ്യ പിന്നെ ലിക്ഡിന്റെ മുകളിലൊരു. പത്ത് മൂന്ന് എങ്ങനായാലും ഒരായിരം ഉറുപ്യ നമുക്ക് എക്സ്ട്രാ ഇൻകം കഴിയുമ്പോ കിട്ടുവേ.
ഉം ഉം
അപ്പൊ നമ്മൾക്ക് വല്യ നമ്മളൊന്ന് മെനക്കടണംന്ന് മാത്രം എന്ത് ലിക്വിഡ് ഉണ്ടാക്കാന്.
ണ്ടാക്കാന് പക്ഷെ അനക്കിപ്പ കിട്ടലി
ഇപ്പന്റെ മൂത്തച്ചീ നാത്തൂനൊക്കെ ലിക്വിഡിന്റെ കിറ്റ് മതി ഉണ്ടാക്കിയത് വേണ്ടാ പർഞ്ഞിക്കാ.
കസ്റ്റമർ പോയോ.
കസ്റ്റമറാ അപ്പൊ ഞാനെന്താ ട്ടി ചാനൽ വളർത്തി ഞാനെന്താ. ട്ടി ഒരു കിറ്റിൻന്റെ മുകള് മറ്റത് അമ്പത് അമ്പത്റുപ്പ്യയല്ല ഒരു അഞ്ച് ലിറ്ററിന്റെ മുകളല് അമ്പ. കൂട്ടി ടണത് അമ്പത് അറുപതുർപ്യ. ഒരു കിറ്റിന്റെ മോളി ഞാൻ നൂറുപ്യ കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു
ആല്ല പിന്നെ.
അല്ല പിന്നെ നമ്മുക്കന്നുണ്ടായി. പിന്നല്ലാ ഞമ്മക്ക് കസ്റ്റമർ പോയാലും നമ്മക്ക് പത്ത്റുപ്പി ലാഭം വേണ്ടല്ലേ. ആഹ് ഞാനൊന്ന് വിളിക്കടി ച്ച് തിരക്കില
ആഹ് ആയിക്കോട്ടെ.